കേട്ടില്ലേ
ഹലോ, എന്തൊക്കെയാ വർത്താനങ്ങളൊക്കെ
നല്ലത് ഇങ്ങനെ പോണുണ്ട്
സുഖ, ആ, പിന്നെത്തെ രാവിലെ ഫുഡ് ഒക്കെ പണിക്കെ കഴിഞ്ഞോ
ഓ
ആ ചായയൊക്കെ കുടിച്ചിരിക്കൂലേ
ഓ ചായക്ക കുടിച്ചി എന്തായ് നിങ്ങടെ വിശേഷൊക്കെ ചായയൊക്ക കുടിച്ചോ ചായ കഴിഞ്ഞോ
എന്താണ് ചായ കടി
ആ
കേ
ഓ കേക്ക്ണ്ട് പറഞ്ഞോളി
എന്തേനു ചായക്കൊക്കെ എന്തേനു കടി
നല്ല പൂളായിട്ട് ഇനി അതും മത്തിക്കറിയും ഉം ഇവിടിപ്പോ നല്ല മഴേണ്ട് കോള് കാണുണ്ട്
ഏ ഇവിടെ മാഴയൊന്നും പെയ്തിട്ടില്ല
ആ ഇവിടെ നല്ല മഴന്റെ കോളാണ് കാറ് വെച്ച് നിക്കാണ് ഇതുവരെ ഇന്നലെ വരെ നല്ല വെയിലാനി ഇന്നിപ്പ എന്താ അറിയില്ല നല്ല മഴക്കാറും ഇപ്പ നമ്മള് തിരുമ്പിട്ടാലും ഒന്നും ഉണങ്ങാത്ത കോലത്തിലുള്ളേ
ആ ആ
മക്കള് മുറ്റത്ത് ഇങ്ങനെ കളിച്ചങ്ങോണ്ട് നിക്കുമ്പോ ഇങ്ങട്ട് കേറി പോന്നാ മഴ പെയ്തിട്ടേ തുള്ളി ഇട്ടിട്ടേ
ആ ആ
ഉം മണ്ണോ പന്തക്കോ ഉണ്ടാക്ക മണ്ണോണ്ട് എന്തൊക്കോ കലാവിരുത് ഉണ്ടാക്കിയനി അപ്പൊ മഴപെയ്തപ്പോ കേറി പോന്നതാ
ആ
കൃഷികളൊന്നുമില്ല
ആ ടൗൺ ആവൂല്ലേ
ആ ടൗൺ ആണ് ടൗൺ ഏരിയയാണ് ടൗൺ അല്ല
പെൺകുട്ടികളൊക്കെ ഉണ്ടാവോ നിങ്ങടെ അവിടെ കുട്ടികളൊക്കെ ഉണ്ടാവോ
ഓ
ഏ കല്യാണം കഴിക്കാം പറ്റിയോലൊക്കെണ്ടോ
കല്യാണ അന്വേഷണാ
അതല്ലേ അങ്ങനല്ലെപ്പൊ കുട്ട്യാളെ തെ കാലല്ലേ അപ്പൊ ചോയ്ക്ക വെർദേ
ഇപ്പം കുട്ട്യളെ കിട്ടാത്ത കാലായതോണ്ട് പ്രത്യേ ചോദിച്ചിട്ട് ഒരു കാര്യോല്ല ട്ടൂല
അതാണ് പണ്ടൊക്കേന്ന് പറഞ്ഞാലേയ് ആഹ്
സ്വന്തം സ്വാതന്ത്ര്യത്തിൽ നടക്കണം വേം വേം പതിനെട്ട് വയ കല്യാണം കയിച്ച് പോണ കാലൊക്കെ കയിഞ് ഇരുപത്തഞ്ചായാലും മുപ്പതാ ഓല് കയിക്കൂല ഓൽക്ക് എപ്പളാ തോന്ന്ണത് എപ്പഴാ കയിക്ക്ള്ളൂ
ഇപ്പക്കെ പഠിച്ച്ങ്ങട്ട് ജോലി ഇങ്ങട്ട് കിട്ടണം ആഹ് അത് വരെ നിക്ക്
ഇപ്പ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഏ വയസ് ആയോര്ക്കൊന്നുപ്പോ പെണ്ണ്ല്ല
ആഹ് ആഹ്
ഓലൊക്കെ വെറ്തേങ്ങനെ അങ്ങാട്ടുങ്ങാട്ടും നോ നടക്കാനല്ലാതെ ഓർക് പിന്നെ അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ലയാണു ഇപ്പ പിന്ന ചെക്കമാര് എല്ലം പഠിക്കിണ്ടല്ലോ അന്നൊന്നും അങ്ങനെ പഠി ഗവൺമെന്റ് ഉദ്യോഗോന്നുല്ലാത്തപ്പാരും കല്യാണത്തിന് നിക്കൂല്ല. പിന്നെ പലെ പലേതുല്ലേ കേക്ക്ണത് അപ്പൊ പിന്നെ ആര് കല്യാണത്തിന്ക്കൂല
ന്റും കാര്യങ്ങളാണ്
മ് കല്യാണം കഴിച്ചാ തന്നെ ഓരോരോ കച്ചറീം പ്രശ്നവും ഒ ഒത്തു പോവാൻ കഴിയൂല അങ്ങനൊക്കേണ്.
അങ്ങനെയാണ് ഇപ്പത്തെ പ്രശ്നം
ബന്ധിച്ച് നമ്മള് കല്യാണം കഴിപ്പിച്ച് കൊടുത്താല് ഞമ്മക്ക് തന്നെയാകും വിന ആവും ചെയ്യാ ഉം അങ്ങനെ കൊറേ ചെക്കന്മാരിപ്പോ നടക്കണ്ട് കല്യാണോ കഴിക്കാതെ. പെണ്ണ് കണ്ടിട്ട് ഇങ്ങനെ നടക്ക ക്ക് അതങ്ങട് നടപ്പൂല്ല കല്യാണം ആക്കൂല്ല
പെണ്ണ് കിട്ട്യാ മതി പണ്ടോംപൈസ ഒന്നും ആര്
അതെ പണ്ടൊക്കെ പണ്ട് പൈസ ഒർ പ്പിക്കൽ ണ്ടേനി.
ആ പണ്ട് വയസ്യൻ ചോദിക്കണത് പറയണങ്ങട്ട് വേണം
ഒരു ലക്ഷം ഇത്ര പവനുംന്ന് പറഞ്ഞ് ഇങ്ങട്ട് പോ പ്പിക്കും. എന്നിട്ട് കല്യാണത്തിൻ്റന്ന് മൊ മൊത്തം കൊടുക്കണം. ഏടാ ചോദിക്കാൻ പറ്റോ ഏടാ ചോദിച്ചാ കല്യാണം തെറ്റോ. ഇപ്പ അതൊന്നുല്ല ഇപ്പൊ പൊന്നും പൈസയും ചോദിക്കേല പെണ്ണിനെ കിട്ടിയാതി പെണ്ണന്നെ ഇല്ല പിന്നെന്തിനാ പൊന്നും പൈസി
ന്നെയ്.
പണിയൊക്കെ കഴിഞ്ഞോ എന്താ ചോറിനെന്താ കറി
ചോറിന് വേണ്ടക്കാ കറിയാണ്
ഏ മീനൊന്നും കിട്ടീല്ലേ. ഞായറാഴ്ച ആയി ട്ടിന്ന് ഇറച്ചിയൊന്നൂല്ലേ.
മീനുണ്ട് ഇറച്ചിയൊന്നുല്ല. ഇറച്ചി വെള്ളിയാഴ്ച അല്ലേ
വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങാത്ത ദിസലാമ് പുറത്താലേ
ഹ് ഹ..
വെള്ളിയാഴ്ച മാത്രേ വാങ്ങൊള്ളൂ
ആ അധികം വെള്ളിയാഴ്ച്ചന്നെ വാങ്ങനെ. അല്ലാത്ത ദിവസൊന്നും ചിലപ്പോ അങ്ങനെ വാങ്ങലൊന്നൂല്ല
ആ ശരി കുട്ടിയൊക്കെങ്ങനൊറ ഇറച്ചിക്കറി ആയാലും ചോറ് ഓല് പള്ള നെറച്ച് തിന്നോളൂ. വേറെന്തേ പച്ചക്കറി ആയാല് അത് മാണ്ടാണ്
ഏ അങ്ങനെയൊക്കെ ങ്ങക്ക് ഉം ഞാൻ ബാക്കി പിന്നെ കൊ കൊറേ ആൾക്കാരുണ്ട് അപ്പൊ കൊറച്ച് വാങ്ങിട്ട് കാര്യല്ല
ആ ആ
ഉം
അപ്പ ഇവിടെ ഞായറാഴ്ച നല്ല കോഴിപ്പാട്സ് കിട്ടും. പീടിയേലെ പിടിയേല്
ആ പാട്സ് ഒന്നും ഓൽക്ക് കുട്ടികക്ക് ഒന്നും ഇവർക്ക് ഒന്നും ഇഷ്ടല്ല.
ആ കുട്ടികളൊന്നും അങ്ങനെ കഴിക്കൂല വല്ലിയോരു കഴിക്കൂന്നല്ലാതെ കുട്ടികൾക്കൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടാവൂല്ലേ പാട്സ് പിന്നെ നല്ല കുരുമുളൊക്കെ ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കി വെച്ചാ നല്ല ടേസ്റ്റ് ഉണ്ടാവുംമ്മ ഹോട്ടലൊക്കെ കഴിക്കിയല്ലേ നല്ല ടൈസ്റ്റ് ണ്ടാവും ഇവിടെ ഞായറാഴ്ചകളിൽ ഇന്ന് ആഹ വെള്ളല്ലാതെ ആദ്യം നമ്മൾ കുക്കറൽ ഒന്ന് വേവിച്ചെടുക്കണായി
ആഹ ആഹ
ന്നട്ട് വെക്കണം
ആഹ് ആ
ഇവിടെ ഞായറാഴ്ച ആവുമ്പോൾ എന്താലും നല്ലോണ്ണം കിട്ടും നല്ല അറവുണ്ടാവല്ലോ ഞായറാഴ്ച ചാപ് ഇപ്പം പാട്സ് എല്ലാം കിട്ടല എടുത്തു അല്ലാത്ത ദിവസം ഉണ്ടാവൂട്ടോ പക്ഷെ ഞായറാഴ്ച നമുക്ക് വേണമെങ്കിൽ തോന കിട്ടും പിന്നെ നമ്മളവിടെ ഈ ഏരിയയിലൊക്കെ കല്യാണത്തിനൊക്കെ ആ ലഗോൺ ചിക്കനാ ഉപയോഗിക്കാ
ആഹ ആഹ
അതാകുമ്പോ പ്രത്യേക ടേസ്റ്റ്ണല്ലോ
ടേസ്റ്റ് ആണ്
ആഹ
നിങ്ങളവിടെ എങ്ങനെ ഇറച്ചിയൊക്കെ വേങ്ങൽ എല്ലാ അധികം ഉണ്ടാവോ
എങ്ങനെ
ഇറച്ചിക്കെ എങ്ങനെയ വാങ്ങലോയിച്ച വെള്ളിയാഴ്ചെ
ക്കൊക്കെ വാങ്ങോ വെള്ളിയാഴ്ച എന്ന കണക്കൊന്നുമല്ല
ആഹ
ഒക്കെ വാങ്ങും
ആ സ്കൂളൊക്കെ പിന്നെ അവിടെ അടുത്താണോ
സ്കൂൾ മദ്രാസ് സക്കെ. അടുത്ത ഇന്ന് പിന്നെ സ്കൂൾ ഒന്നും ഇല്ലല്ലോ അപ്പൊ എന്തൊക്ക കളി മണ്ണോണ്ട്ള്ള കളിയാ ഓ സ്കൂൾക്കും മദ്രസ്സക്കും പോകാൻ സുഗാണ്
ആഹ
വലിയ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴാണ് കുറച്ച് ദൂരം വരിക
ആഹ ആഹ ഇവിടെ പിന്നെ മൂന്ന് കിലോമീറ്റർ അപ്പുറം പോണം മൂന്ന് കിലോമീറ്റർ പോണം സ്കൂൾക്കൊക്കെ
ഏ
അതന്നെ വല്യൊരു കിട്ടലാണ് കാരണം പിന്നെ ദൂരം പോകന്ന കൊറ നേരത്തെ പോണംപ്പ മദ്രസിൽ നിന്ന് നേരത്തെ പോരണ്ടിയരും ഇത് പിന്നെ അതൊന്നുല
ആഹ വണ്ടിക്കെ സ്കൂൾക്ക് പോകല്
അല്ലല്ല ആക്കി കൊടുക്കും ആക്കി കൊടുക്കും. ഉം
ആ
മൂപ്പരന്നെ ആക്കി കൊടുക്കും.
ഏ അപ്പോൽക്ക് പണീല്ലേ? പോവൂലെ?
ഓ പോണ വഴിക്കട് പോം
ആ
പിന്നെ വൈകുന്നേരം കൂട്ടി കൊണ്ടു വര്വേം ചെയ്യും. അതൊന്നും പ്രശ്നമല്ല ഓലെ കൂട്ടിക്കൊണ്ട് വന്നിട് ട്ടു ഇതാക്കിട്ടുള്ള പണി മതി. ഉണ്ടാക്കിയിട്ട കൊണ്ട് വന്നിട്ടുള്ള പണി മതിയോ ആ കട്ട പണി ആ എന്നിട്ടുള്ള പണി മതി.
ഉം.
ഇ നല്ല സ്കൂളാ തൊണ്ണൂറ്റി മൂന്ന് കൊല്ലം പഴക്കള്ള ഇല്ല്യഇല്ല്യ ഇല്ല്യഇല്ല്യ ഞാൻ പിന്നിങ്ങ ചെറിയ സൈടായിട്ട് വീട്ടിലിങ്ങനെ കോഴി വളത്തലുണ്ട് അപ്പ അതിന്റെ ഒരു ഇതിലങ്ങനട്ട് പോവാന്നേ ഒള്ളു. ഉം
പിന്നെ ഫുഡൊക്കെ വൈകുന്നേരത്തിനും ഒന്നിച്ച് വെക്കലാ?
വെക്കലാണ്.
ആ ആ
രണ്ട പ്പെക്കയില്ല. അയിനത്ര ആളേ ഒള്ളൂ തോന ആളുണ്ടെങ്കി പിന്നെയെമ്മക്ക് ക്ക് അല്ലെങ്കിവി രാത്രി ചപ്പാത്തിയൊക്കെയാ തിന്നണല്. കഴിക്കണം ഞാൻ
അപ്പൊ ഇനി ഇവിടക്ക് വൈകുന്നേരം പണിയില്ലല്ലെ.
ഇല്ല്യാ.
ആഹ്.
വൈന്നേരം പണിയൊന്നും ഉണ്ടാവൂല.
ടൂറൊക്കെ പോവലുണ്ടോ?
ഓ അത്യാശ്യള്ള ക്കെ പോയിനി.
ഏ
ഓ പിന്നെവിടെ, ആ അതെയ, ഓ കുട്ടികളെയും കൊണ്ട് അന്നിവിടെ പോയിനി മറ്റേ കണ്ണൂര്. പാർക്ക്ണ്ടല്ലോ അവടെ പോയിനി. ആ അതന്നെ.
കണ്ണൂര്ക്ക് അങ്ങനെ പോയിട്ടൊന്നുല്ല. ഏ ആഹ്. സരി കുട്ടിയാക്ക്‌ള്ള വെള്ളപ്പാർക്കാവൂല്ലേ?
അതേ കുട്ടിയൊക്ക്‌ ഉള്ള ഇതായിരുന്നു. അപ്പൊ കൊറച്ച് മ് സീറ്റൊക്കെ ഇണ്ടായപ്പോ രക്ഷിതാക്കക്കും കൂടി
ഏ
അങ്ങനെ പോയി.
ഏഹ് എങ്ങനാണ് ഫാ ഫാമിലി ആയിട്ടാണോ പോയത്. അതോ സ്കൂൾന്നോ? ആ
ആ കുട്ടികക്കൊക്കെ സന്തോഷാണല്ലോ പിന്നെ അവല് ലാസ്റ്റ് ക്ലാസ് ആകുമ്പോ ഇവിടന്ന് ഉണ്ടോ കുട്ട്യോളെ
ആഹ് ആഹ് രക്ഷിതാക്കളൊക്കെ ഒപ്പം അങ്ങനെ പോകുമ്പോ രസാണ്
ഓ രസാണെ
ഉം അല്ലെങ്കി പിന്നെ ഫാമിലി ആയിട്ട് പോണം ഇന്നാ പിന്നെ ഒരു രസാണ് ഫാമിലി ആയിട്ട് പോന്നു
ആ ഫാമില്യായിട്ട് പോവുമ്പോ രസാണ്
രസ
ഉം വേറെ എന്തൊക്കെയില് വിശേഷം
പിന്നെന്തേ ഏ
മക്കളൊക്കെ എന്താക്കണ് ഓ യ്ക്കാ
ഏ മക്കളൊന്നും ഇല്ല
എ അയ്ശ ശരി ആയില്ലേ
ആഹ് കൊയ്പ്പം
ആഹ് ശരി നിങ്ങ ചോറൊക്കായോ
ആഹ് ശോറൊക്കെ ആയി ശോറും കൂട്ടാനൊക്കെ ആയിക്കണ്
ഉം
ഇനി തൊടക്കാണ്ടേ അപ്പ ഇവടെ ഇങ്ങനെ വന്നപ്പോ ഫോണൊക്കെ ഓക്കിയപ്പഴേ ആരേം ഫ്രീ ഇണ്ടോന്നറിയാൻ വേണ്ടിങ്കെ നോക്കിയതാ
ആഹ് ശരി
ഉം
ഇവടെ മയ തൊടങ്ങി
ഹേ മയ തൊട തൊടങ്ങിയോ ഇവിടെ രണ്ട് രണ്ട് മൂന്നീസായിട്ട് വെല്യ മഴയൊന്നുല്ല
ആ ആ
മഴ പെയ്ത നല്ല രസാണ്. പാടത്തുകൂടെ നല്ല വെള്ളം അയ്ക്കാരം
ആ അത് ശരിയാ
അടുത്തൊക്കെ
പാടത്തിന്റെ അടുത്താ വീട്
ആ പാടത്തിന്റെ അടുത്താ
ഏ പാടത്ത് നല്ല മീനും ഉണ്ടാവൂല്ലേ
ആഹ മീനൊക്കെ ഇണ്ടാവും
മീനെ പിട്ച്ച്ണോലുണ്ടോ?
കുട്ട്യാളൊക്കെ ചെൽപ്പോ ഇങ്ങനെ ചൂണ്ടല് ഇടാൻ നിക്കുന്നല്ലാതെ അങ്ങനെ പിടിച്ച
വല്യോരൊന്നു കുട്ട്യാഇല്ലേ കുട്ട്യളാ പിടിക്കാല്ലേ ആഹ് അത് ശെരി വേറെ എത്രക്കെഴിഞ്ഞെ പിന്നെ വേറെ പ്രിതേഘിച്ച് ഒന്നുല്ലല്ലോ ഇന്നാ ശെരി ഞാല് എന്നാ ഞാൻ പിന്നെ വിളിക്കട്ടോ ഇന്നായിക്കോട്ടെ ശെരി